ആ റൈഞ്ച് ഇല്ലാ
റൈ റൈഞ്ച്ണ്ടടീ ഇപ്പ ഈ ടൈം ആയോണ്ടയ്ക്കാരം അയ്‌ന് മുന്നൊരാ ആള് പർഞ്ഞു പക്ഷേ വെയ്കു വൈകുന്നേരൊക്കെ നല്ല ക്ലിയർല് കിട്ടീന്
ആ നെറ്റ് കയ്യാനായിണോ
മുർഞ്ഞാണോ കേക്ക്‌ണേ
പക്ഷേ എട്ക്ക് ശര്ക്ക്‌ കേക്ക്‌ണ്ട് പിന്നെ അയ്‌ന്റെ എടയ്ല് മുറിണൂണ്ട്
ഇല്ലാ നെറ്റ് കയ്യാനൊന്നായീല ഈ ടൈമായോണ്ടെയ്ക്കാരം
ആഹ്
ആ അത് ശരി
ഹും ഇണ്ടാക്കും ആ ഫുഡൊക്കെ കഴിച്ച് ഉം മക്കളെ ഒന്നട്ട് ഒറക്കാനും വേണ്ടിയാട്ട് കെട്ന്നതേര്ന്നു
ഏ മക്കള് നേര്ത്തെക്കൊറ്ങ്ങോ
നേര്ത്തെ ഒറങ്ങൊന്നില്ല ഉച്ചയ്ക്ക്‌ ഒർങ്ങാത്തോണ്ടേയ്
ആ ന്റെ ചെർതൊക്കെ ഞാൻ കെടക്കുമ്പളേ കെട്ക്കൊള്ളൂ
ഏ ഇന്നെ പിടിച്ച് വെപ്പിച്ച് വേറെ പണിയൊക്കെണ്ട് അവ്ടെ
ഏ അത് ശരി അജ് അന്റെ ചോറഴിപ്പ് കഴിഞ്ഞീല്ലേ
ഇന്റെ ചോറ് കഴിപ്പ് ഞാന് വേഗം ഉച്ചക്ക് ചോറ്ന്ന്ട്ട്ല്ലേയ്നു അപ്പം അത്യാവശ്യായിട്ട് ഒരു സ്ഥലം വരെ പോയി
ആഹ്
അപ്പൊ അങ്ങനന്നെ വന്നാരേ ഫുഡൊക്കെ കഴിച്ചത്
ആഹ്
അപ്പൊ പിന്നെ ഇപ്പ മാണ്ടാ വിജാര്ച്ച് ആറണിക്കായ്നു കയ്ച്ചപ്പോ അപ്പൊ പിന്നെ
ആ ഞാൻ വിളിച്ചപ്പൊ ജ് വ് എവ്‌ട്ന്നോ വരാന്ന് പർഞ്ഞല്ലോ
ആ ഞാന് വണ്ടിമേല് എണ്ണ കഴിഞ്ഞ്ന് അപ്പൊ എണ്ണ അടിച്ചാനായിട്ട് ഒതായി പോയി
ഏ അത് ശരി ഉമ്മല്ലേ
ആ ഉമ്മണ്ട് പിന്നേ എന്തൊക്കെയുണ്ട് എന്താണ് രാത്രിയക്ക് ഫുഡ്
ഉം
ആഹ് ഇണ്ടേ ഉമ്മണ്ട്.
രാത്രിക്കക്ക് ക്കെന്ന് ബിരിയാണിയേനി ഉച്ചക്ക് അപ്പൊ. അത് മതി വിയാരിച്ചു രാത്രിക്കക്ക്. അല്ലെങ്കില് പിന്നെ ചപ്പാത്തിയൊക്കെ ഇണ്ടാക്കല്ണ്ട്
ആഹ്.
പിന്നെ അത്ണ്ടാവുമ്പോ പിന്നെ നമ്മള് അയ്യെങ്കി ചെലേപ്പ ഞാൻ രാത്രിക്ക് വേറെണ്ടാക്കലാ ഇപ്പൊ തണ്ത്തിട്ട് രാവിലേ വൈകു മ്പളെ.
ഏഹ് ഞങ്ങള് ഒറ്റ വെപ്പ്ലാണ്ട് വെക്കലാ. ഇത് വൈകുന്നേരം അടുക്കളെ കെടന്ന് മ
അന്റെ ന നല്ലെ പ പര പര കേക്ക്ണ്ട്. ആഹ് അത് ശരി. ഏതായാലും മാണം രാത്രി ഇണ്ടാക്കാ. അപ്പൊ ഓര് ഉച്ചക്കത്തേൽ മക്കള് വീട്ടിലുണ്ടാവുമ്പളെ അത് ഇണ്ടാവൂല.
ആഹ് ആഹ്.
ജ്ജാ വീട്ട് വീട്ടു പോയിനിയോ?
വീട്ടില് പോയി പോന്ന് ഇവിടെട്ത്തന്നെ ആയോണ്ട്.
അല്ല ഓളെ ഏട്ടത്തി വന്ന്ണോ?
ആഹ് ഓളുണ്ട് അവിടെ.
ഏഹ് അഹ് സെരി.
അവള് വെടെണ്ട്. പിന്നെ ഇന്ക്ക് അയ്നേ സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടായപ്പം പിന്നെ. വല്ലാതാണ്ട് പോയി പോവാൻ കഴിഞ്ഞിട്ടില്ല.
ഇപ്പെന്തായി യൂ
പോവാ വിചാരി പോകാ വീട്ട്ക്ക് എങ്ങനേ
യൂണിഫോമൊക്കെ കിട്ടീന്യോ കിട്ടല് തൊടത്തിയോ? ഫോ കിട്ടല് തൊടത്തിയോ അനക്ക്?
ഇല്ല യൂനിഫോമൊന്നും തൊടങ്ങീട്ടില്ല പിന്നേ. ഇവടെ കല്യാണണ്ടായിനി. കല്യാണങ്ങള് നല്ലോണം ഇണ്ട് ഇപ്പ ഇവട്ത്തെ സീ ഇബടെ ഞങ്ങളെ ഏരിയേല്.
ആഹ് ആഹ്.
അപ്പൊ അയിനില്ലേ ഷേപ്പ് ആക്കാന് അങ്ങനെ അടിക്കാന് പറഞ്ഞാണ്ട് പിന്നെ പ്പത് ക്ലബ്ബില് പരിപാടി ഇണ്ടായിനി. അവർക്ക് ഡാൻസന്ള്ള ചെറിയ വല്യോൽക്കെന്നെ ഇങ്ങനെ ഓരോ രണ്ടാൾക്കാര്ത്.
അല്ല ഇജ് നല്ല നല്ല പാർട്ടി വെയർ ഒക്കെ ഇജ് അട്ച്ചോ?
പാർട്ടി വെയർ അടിക്കാ പർഞ്ഞാല് ഈ കല്ലും മുത്തും ഉള്ളതൊക്കെ.
ആഹ്.
അടിക്കാൻ അമ്പർലിം നെറി വെച്ചിട്ടില്ലൊക്കെ അടിക്കും. അല്ലാത്ത ഡിസൈനൊന്നും ഞാൻ നോക് കീട്ടില്ല. അയിന് ഇന്ക്ക് നോക്കാൻല്ലെ സമയം കിട്ട്ണ്ല്ല. ഈ പെരേത്തതും കുട്ട്യേൾതും ഒക്കെപാടെ കഴിഞ്ഞാ പിന്നെ കൊറച്ചേരം വൈകുന്നേരം ഒന്ന് കടക്കാൻ പോലും സ ആഹ് സാദാ മെഷീനെന്നെ.
ആഹ് സാ ആഹ് അഹ്ശരി ആഹ്. ഇവടെ ഇന്റെ ൻ്റെ അടുത്ത്ണ്ട് മറ്റേ കര്ന്റിന്റെ പവർ ഹൈ സ്പീഡ്. ആഹ് അഹ് ശരി. ഇൻ ഇൻ്റെൻ ഇവടെ രണ്ട് മിഷീ ണ്ടോ സാധ മെഷീൻ മുണ്ട്
മറ്റ ചെറുതുുംണ്ടോ ആഹ അയ്മ വർക്കൊക്കെ ചുരുട്ടാനൊക്കെ പറ്റൂലോല്ലേ നമ്മള അമ്പറിലൊക്കെ അടിച്ചാല
ട്ടില്ലതൊക്കെ നല്ല സുഖ അയ്മല് പവർ മെഷീൻ മേ അടിക്കാന്
ഏഹ്
അതേത് പോകും അയ്മലേ
ആഹ് യ്യ് അടിച്ചൊക്കെലുണ്ടൈമല്
ആഹ് ഞാൻ ഇനിക്ക് പേടിയനി കയ്യൊടുങ്ങുവന്നില്ല പേടിയനി പിന്നെ ഒരു ഒരീസം ഞാന് വെറു ഇതൊന്ന് സ്പീഡ് കുറച്ച് ഇട്ടാണ്ട് പിന്നെ ഇരുന്ന് നോക്കി ഒരു പതിനഞ്ചൊക്കെ ഇട്ടാണ്ട്
അ
പിന്നെ അപ്പൊ നല്ല സുഖമായി പിന്നെ ഇന്റെ മ്മൊക്കെ നാല്പ്പ നാല്പ്പത്തഞ്ചിലൊക്കെ അടിക്കല്
ഏഹ്
നല്ല സ്പീഡ് രണ്ടട്ടന്റെ കയ്യ മന്റെ തന്നെ കുടുങ്ങീണ് അല്ല കൈ വേഗം പെട്ടന കാല് ആണ് പോകുമ്പോളേക്കാല് ചവിട്ടൊന്നും വേണ്ടല്ല അയ്മലെ വെറുതെ ഒന്ന് വെ വച്ചെടുത്താതെ അവ വെക്കുമ്പോ തന്നെ കയ്യ ചോട്ടിലൊന്നും വെക്കാൻ പറ്റൂല
ആഹ് നമ്മള് നൂലൊക്കെ കോർക്കുമ്പോ പേടിയല്ലേ കാൽ അയമേ വെക്കാൻ പറ്റൂലല്ലേ ആഹ ചെറുതിന്പ്പത്രായി എമൗണ്ട് എത്രായി വാങ്ങാന്
ആവുമ്പ നമ്മള് കാല് അതിൻമേൻ എടുത്ത് വെക്കണം
ആഹ ആഹ ചെറിയ മെഷീൻ എത്ര രൂപയായി ഹലോ
ഏതിന് അതിവിടെ ഏത് അല്ല ഇത് ഇവിടെ ആകെല്ലതാ അതിന് നാല ഉറുപ്പ്യറ്റ ആയിന് അന്നേ
ട്ടോപ്പ
ചെറിയ മിഷീൻ സാദാ മിഷീൻല്ലേ സാദാ മിഷന്റെ അതാണെ
ഏഹ് സാധാ മിഷ
പിന്നെമ്മ കടയെ പോല എടുത്തിപ്പളേ
ആഹ് ആഹ് കേക്കില്ലേ കേക്കില്ല
ക്കുണ്ടോ
ആഹ പ്പൊ കേൾക്കണ്ട്
ഏഹ ആഹ് ഇപ്പൊ കേക്കണ്ട് കുറച്ച നേരം കേട്ടില്ലേ നി
ആഹ എന്താ അറിയലേ
ആഹ് അത് മെഷീന് അയ്ന് ഉമ്മാക്കും അറീലെനി പിന്നെ കടേല് കൊർച്ചീസം പോയിനി. അരി. ആഹ് അപ്പൊ അവുടുന്ന് പിന്നെ പഠിച്ചതാണ് ആ മെഷീൻമെലെ അയിന് ശേഷണ അത് വാങ്ങിത്.
ഏഹ്.
ഉം അയിന് എന്ന്നെ ഇരുപത്തഞ്ചറുപ്പിയൊക്കെ ആയിണം.
ആഹജി പവർനെ ഇരുപത്തഞ്ച് വേണംന്ന് പറഞ്ഞേ കേട്ടിനു.
ആഹ് ആഹ് ആഹ്. നല്ല സുഖാണ് പിന്നെ പാന്റ് ആ പ ട്ടെന്ന് കയ്യും നല്ല വൃത്തിയാണ് അയിമല്.
ആഹ. ഹ്
ഈയമ്മള അ മ്പർ അടിയിലൊക്കെ ഈ അമ്പർലാന്റെ അടിയിലൊക്കെ ശെര്ക്ക് ചുരുണ്ട് വരുല്ലോ
ആഹ അയിന് ടേബിൾ ടോപ്പിന്റെ മിഷീന്
നല്ല വൃത്തീല്. കിട്ട
ആഹ. ഹലോ. ഹലോ.
ടേബിൾ ടോപ്പിന്റെ മെഷീന്മേലും അങ്ങനെ വെരൂലേ.
ആഹ ടേബിൾ ടോപ്പിന്റെ മെഷീൻ മേല് ചുരുട്ടി അടിക്ക.
അയ്ശെര്യാ.
ഇക്ക് ടേബിൾ ടോപ്പൊന്നു വാങ്ങാൻ നല്ല പൂതിണ്ടായിനി.
പുത്യാപ്പള ന്നീല്ലാ.
അയ്നാ അഹ് മഹ് രിബ് കഴിഞ്ഞാരെ പോയത് ഇബടെ കടേല് ഇവടെ അങ്ങാടിണ്ട്.
ഹ ലോ
കൊറച്ചേരം കയിഞ്ഞാ വെരും. കേ ക്ണ് ണ്ട് ഇപ്പൊ കേക്ക്ണക്കണ്ട് പക്ഷെ അവ്ടിം ഇവടിം മുറിഞ്ഞണ് കേക്ക്ണത് അലോ. ഹലോ.
അലോ കേക്ക്ല്ലെടീ
ഹലോ കേക്കില്ലേ. കേക്ക്ണില്ല.
അലോ.
ഹലോ. കേക്ക്ണ് ണ്ട് എന്താ സംഭവം കേക്കില്ല. ബ്ടെ റെയ്ഞ്ചിന് പ്രശ്നം ണ്ടാവല്ലല്ലോ.
എലോ ഹെലോ.
വടെ വീട്ടില് വൈഫൈ ണ്ടായൊണ്ട് നല്ല റേഞ്ച നല്ല നെറ്റും ഫാസ്റ്റ് ഒക്കെയാണ്. ഹലോ. ഹലോ.